ഹലോ
ആ
എന്തൊക്കെയാണ് വിശേഷം.
നല്ല വിശേഷം. അങ്ങനെ കെടക്കുക.
കെടക്ക
ഉം
എണ്ട്
ഒന്നുല്ല എന്തോ ഒരു ഷീണം.
പനിയൊക്കെ ഉണ്ടോല്ലോഓർത്ത പനിയൊക്കെ എഞ്ഞ മലപ്പുറം ജില്ലൊക്കെ പിള്ള് പല രോഗങ്ങളാണ്ന്നാ കേട്ടത്.
ആഹ് ആക ഇങ്ങനെ വാർത്തൽ കാണണ്ട് പനി ഇവിടെപ്പോ അടക്കന്ന കഴിഞ്ഞിട്ടുള്ള ആ വൈറസ് പനിയെ
ഉം ഉം ഉം
റിഫ്യൂവർ മോന് ഇങ്ങനെ ട്യൂഷനൊക്കെ പോണ ആളല്ലേ ഓന അവിടന്ന് കൊണ്ടോന്നാ ഒന്നിന് കിട്ടിയാ പിന്നെ അടിക്കടി കിട്ടി വരിക്ക് ഷാപ്പാനിന്നെ മതി ഒന്ന ഒന്നര പനിയന് ഛർദിയും ഷീണു
ഇതാ ഇപ്പ ഇപ്പത്തെ പനികള് ഒന്ന് ഡെങ്കിപ്പനി
ശിഖല്ല നിപ്പാ ഒക്കെ ഇറങ്ങീണല്ലോ
എല്ലാ വകിയുണ്ട് അത് മലപ്പുറം ജില്ലയിലാണ് കൂടുതലുംന്നാ ഞാൻ കേട്ട്
മ ഇനിയിപ്പ നോക്കണ്ടരൂല്ല
ഉം ഇങ്ങനത്തന്നെ രോഗങ്ങ ഉണ്ടായ വേം വേം പക്കരും ചെയ്യും
ഉം
സ്കൂളുകള മക്കളൊക്കെ സ്കൂ പോണൊണ്ട് അതന്ന നല്ലോ നോക്കേണ്ടി വരും ഇങ്ങനെ പോവാണെങ്കിൽ ഈ മഴക്കാലം തുടങ്ങിയപ്പോത്തനെ രോഗങ്ങൾ തുടങ്ങില്ലേ
ഉം
ഇതരം രോഗങ്ങള്
പക്ഷെ തുടങ്ങിയില്ല മയക്കാല അട് വരുന്നേള്ളു അതിനമുമ്പ്ന്നെ തുടങ്ങി
ഹോസ്പിറ്റലുകളിലൊക്കെന്ന്ത്ര പന്ത്രണ്ടായിരോ ഇന്നലെ മാത്രം ഡോക്ടർത്തേക്ക് പന ആയിട്ട് വന്നത് പല പനികളാണ് ഡന്മാരുടുത്തേ് കേരളത്തില് മാത്രം വന്നത് കേട്ടെ
ഞാൻ പറയാ മഞ്ഞപ്പീത്തൊക്കെ അതൊന്നും ഒരിക്കലും ഉണ്ടാവാതൊക്കെ അറാതെോരോന്ന് വന്ന് പെട്ടി
ഉ മഞ്ഞപ്പിത്തത്തിന് പിന്നെ ഒരാൾക്ക് ഉണ്ടായാ നമ്മള് ശ്രദ്ധിച്ച വേമാറും
പക്ഷെ എന്തുകൊണ്ട് എന്റെ കുടുംബത്തിലൊരു കുട്ടി ഇപ്പൊ മരിച്ചില്ലേ അപ്പൊ ശ്രദ്ധിക്കാഞ്ഞിട്ടു അഡ്മിറ്റ് ആ് ചെറിയ കുട്ടിയല്ല എട്ടു വയസില്ലേ
ഉം
ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നാരാണ് പിന്നെ അറിയ ഇൻഫെക്ഷൻ ആയണ്ടാണ് ലിവറിനു ബാധിച്ച് പക്ഷേ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാരല്ലേ
ഭയങ്കര അപകടം
ഉം ചെറിയൊരു കുട്ടി ഇപ്പൊ മരിച്ച് പാവം
ഇതന്നെ നമ്മള് നേരത്തെ അറിയാൻ കഴിയ മഞ്ഞപ്പിത്ത ചെലോ ശരീരത്തില് ഈ മഞ്ഞൊന്നും പുറത്തക്ക് വേഗം കാണൂല അങ്ങനത്തെ ഒരു വിഷയണ്ട് ഇ മക്കളൊക്കെ ആകുമ്പോ ക്ഷീണയാലും നമക്ക് എന്താണല്ലത് വല്യൊരുക്കാവുമ്പോ ഞമ്മക്ക് ക്ഷീണം വരുമ്പോ അമക്ക് എന്തോ ഒന്ന് ഇന്ക്ക് നമക്ക് അറിയാൻ കഴിയും ഇത് മക്കളെപ്പ കളിക്ക പോയി നടക്ക അപ്പൊ ഞമ്മക്ക് ആ ഷീണം നമുക്ക് അറിയാൻ കഴിയുല ചെല മക്കളുണ്ട് ഇന്റെ മക്ക ക്കൊക്കെ ഒരു ആഹ ഒരു ചെറിയരസുഖം വന്നാല് അപളേ അമരള്ളൂ അല്ലാത്ത നേരം ഫുള്ള് കളിയാണെങ്കിലും രോഗം വന്നാൽ അപ്പോള് ഒരു സൈഡാവും
ഉം മഞ്ഞപ്പിത്തം പിന്നെ ഫുഡേ
ആഹ്
ഫുഡ് നല്ലോ കണ്ട്രോൾ ചെയ്ത് കഴിക്കണം അതല്ല ഫുഡ് ഇണ്ടായി കഴിഞ്ഞിട്ട് ഇത്ര മന്ത് കണ്ട്രോൾ ചെയ്ത് കഴിക്കാണ്ട് കുട്ടിയല്ലേ അത് മാറിന്ന് വിചാരിച്ച് ഇപ്പ തന്നെ പലേതു കഴിച്ചീനല്ലോ
നിന്റെ ഹസ്ബൻഡിന് ഡാഞ്ഞിട്ടോ കണ്ട്രോൾ ചെയ്യാല് അ ഞങ്ങള് കുടിച്ചത് പച്ചമരുന്നാ പണ്ട് കാലത്ത് നമ്മൾ ഉപ്പിട്ട് തിന്നാൻ പറ്റൂ കഞ്ഞികുടിക്കാൻ പറ്റൂലൊക്കെ പറയുന്നല്ലോ ഏ ഞാൻ ഫസ്റ്റിലൊക്കെ ഉപ്പിടാതെ കഞ്ഞിയും ഇംഗ്ലീഷ് മരുന്നും ഒക്കെ അങ്ങനെ കൊടുത്തു പിന്നെ എന്റെ വീട്ടിൽന്ന് ഇങ്ങനെ ഒരു പച്ചമരുന്ന് ഉണ്ട് അ ഒന്ന് കൊടു തോക്കക പറണ്ട് ആ പച്ച ഇംഗ്ലീഷ് മരുന്ന് നങ്ങട് ഒഴിവാക്കിട്ട് ഒരു ആയുർവേദിക്കിന്റെ ഒരു മരുന്ന് കൊടുത് അത് കൊടുത്തതെന് ശേഷം ഷം നല്ല ജീരകത്തിന്റെ വെള്ളം നല്ലൂണം തിളപ്പിച്ച് കുടിക്കാനും പറഞ്ഞു എല്ലാ നേരം നല്ല ജീരകത്തിന്റെ വെള്ളം തിളപ്പിച്ച് കൊടുക്ക ഈ മഞ്ഞ ന്ന് പറയണ്ടത് മൂത്രത്തിലൂടെ ഇല്ലാതകണം എന്നാണ് ഏതാലും അങ്ങനെ ഞാൻ ഈ നല്ല ജീവിതത്തിന്റെ വെള്ളവും കുടിപ്പിച്ച് അതേപോലെ പാത്രം ഹസ്ബൻഡിന് പാത്രോം ക്ലാസും ഈ കഞ്ഞി കുടിക്കുന്ന പാത്രോം ഒക്കെ ഒരു പാത്രന്നെയാണ് ക്കിനി അത് മാത്രം മാറ്റിവെച്ചു ആഹ ബാ ബ റൂമും ഇവിടെ രണ്ടെണ്ണ ഇള്ളേകൊണ്ട് ഓല്ക്ക് മാത്രമായിട്ട് ഒരു ബാത്റൂമു ആക്കി ആ ബാത്റൂമിൽ ഇങ്ങള് പോയൽ മതി മറ്റേ ബാത്റൂമിൽ പോയിക്കോളാം ഞാനും മക്കളും അ ഞമ്മള് നാല് ആൾക്കാരായതുകൊണ്ട് വല്ല്യ വിഷയല്ല
ഉം ഉം ഉം
അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ടായി വേറൊരാൾക് ഇണ്ടായതും ഇല്ല നമുക്ക് വേഗം പിന്നെ ഓരോ ആഴ്ചയിലും പോയി അങ് ഇങ് ടെസ്റ്റ് ചെയ്യും കുറഞ്ഞണോ കുറഞ്ഞണോ കൊറഞ്ഞോ നോക്കാന് വച്ചാലും ശരീരത്തിൽ പിടിച്ച പെട്ടെന്ന് കേറും ഏ ഈ ക എന്തോ ഒരു കൗണ്ട് ആണത് സംഭവം ഉം
എന്തേക്കുലോരോ അസുഖങ്ങള്
പല രോഗങ്ങളാണ് ഞാൻ പറയാ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ആധുനിക ഈ സമൂഹത്തിലാണിപ്പൊ രോഗങ്ങള് കൂടുതല്
പക്ഷെ എനിക്കെന്താ രോഗം ഉണ്ടോന്ന് ചോയിച്ചാ എനിക്കിണ്ടപ്പോ പിരീഡ്സ് ആയിന് ഒരു കറ ഇന്നലെ പിസിയോടി ഇൻ ക്ക് ഓൾറെഡി ല്ലതായിരിക്കും പക്ഷെ ഇപ്പൊ ഇന്റെ പ്രശ്നം എന്താ വെച്ചാല് നിക്ക് തല ഇങ്ങനെ വെട്ടിപ്പൊളിഞ് വേദനവാ ഭയങ്കര ക്ഷീണവും ഒരു ടെൻഷനും ഒരു കൊഴ
കാണ കാണിക്കേണ്ടി വരും എന്തെങ്കിലും ശരീരത്തിു സംഭവത് ഡോക്ടർമാർക്ക് പറഞ്ഞ ഡോക്ടർ എന്തെങ്കിലും ഒരു ടെസ്റ്റിനു ഈ ക്ഷീണംന്ന് പറയുന്നത് ഏർ പല ചിലപ്പോ ടെൻഷന കൊണ്ട് വരൂ ഓക്കെ അല്ലാതെ ഏർ രോഗം കൊണ്ടും വരും നമ്മക്ക് എന്താ രോഗന്ന് നമ്മക്ക് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും ഡോക്ടർമാർക്ക് ലക്ഷണങ്ങള്ൾ പറഞ്ഞാല് ഡോക്ടർമാർക്ക് അറിയാൻ കഴിയും എന്നട്ട് ഡോക്ടർമാര് എന്തൊ ഈ രോഗം എന്ന എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ഒരുക്ക അറിയുന്നതിനോട് പോല ടെസ്റ്റിനൊക്കെ ചെയ്തു നമ്മൾ ചെയ്ത് കാണിച്ചാ എന്തെങ്കി ചെൽപ്പോ ചെലെ ചെറ്യേ കൗണ്ട് കാെറവൊക്കെയ്ക്കാരം
ഉം ഉം ഉം
യാൻ കഴിയൂല നമ്മളെ ശരീരത്തില് ഈ ഹോർമോണ് കൗണ്ട് അതേപോലെ രക്തക്കുറവ് ഈ ഇമോഗ്ലോബിന്റെ ഹിമോഗ്ലോബിനാണ് രക്തക്കുറവ് ഇങ്ങൻത്തെ പല സാധനങ്ങളും കൊറിം കൂടും തൈ റോയിഡ് തൈറോയിഡ് കൂടും കൊറയൊക്കെ ചെ എല്ലതും അപകടങ്ങളാണ്
ഏതാലും ഞാനാ പിസിഒഡിന്റെ തിനും മാണ്ടി ഹോസ്പിറ്റൽല് പോയപ്പോ അഒക്കെ ടെസ്റ്റെയ്ത് തൈറോയ്ഡും അതും തൊക്കെ അത് ഒക്കെ ൻക്കി ന്താ
നോർമലാലേ
ആ അക്കെ നോർമലാ ഇനിരു സ്കാനിങ്ങിന് എഴ്തി തന്ന്ണ് പക്ഷെ ഇന്ന് പ്പ ഇതാ ബി ബിരിഡ്സ് ആയിന്നെന്നൊള്ളൂ ആ ഇന്നലെ മാത്രം ജസ്റ്റാെരു കറ പിന്നെ ഒരു ഡ്രോപ്പ് പോലുല്ല
ഇതിന്റെ കൊറവ്ണ്ടോ രക്തക്കാെറവ്ണ്ടോ
അതുകൊണ്ടായിരിക്കും ഞ്ഞ് തലവേദന എന്തോ അറീല്ല തലകർക്കാേ
ആ തലകർക്ക് എ പിരീഡ്സായാ ഞമ്മക്കാെരു ക്ഷീണം കാെയ്ക്കുംണ്ടാവും
പിര്‌സ്‌സായിന്നന്നെല്ലെള്ളൂ ഒരു തുള്ളി അർഞ്ഞ ഒര് തും ഇല്ല്യ പേഡ് പോലും യൂസെയ്തില്ല ഞാന്
അതില്ലാഞ്ഞാലുംല്ല വിഷയാണത് ന്ന്
ആ
ഞമ്മളെ ശരീരത്ത്ന്ന് ഞമ്മളെ രക്തം ശുദ്ധീകരിക്ക അങ്ങനെ എന്തോന്നാണല്ലോ പറേല് അയിന്ല്ലത് നോക്കുമ്പം ഏ
അത് നല്ലര് ഒരു ഒരാഴ്ച നല്ല ഡീസന്റിലാട്ട് പോയി കഴിഞ്ഞ ഒര് സുഖാ
ഇൻ ഇൻക്ക് ആ ഇൻക്ക് വരല്ണ്ട് തല തലമി ന്നല് മൻസസായനെ ഫസ്റ്റ്ലൊക്കെ ഞാൻ തല കറങ്ങി വികല്ണ്ടായ്ര്ന്നു ഈ പിരീഡ്സ്ന്ന് പറീണത് ഏ ഒര് സ്ത്രീടെ ഓരോ മാസവും വര്ണ്ടാെരു കാര്യാണ്
ഉം ഉം ഉം
ആ ഒരു ദിവസം വെയ്കിയാല് ഒര് ഒര് ദിവസം വെയ്ക്യാലെന്നെ വിഷയ പക്ഷെ ഒര് മാ ഡോക്ടെ കാണിക്കണംന്നെന്നെ പറയല് ഏ ഈ ഇന്നത്തെ കാലത്ത് കുട്ട്യേക്ക് വേഗം വേഗം ഈ ഒര് എട്ടൊമ്പത് വയസ്സാവുമ്പോത്ത്ന് പണ്ടൊക്കെ ഒമ്പത് വയസ്സ് കണക്ക് പറെങ്കിൽ ഇപ്പൊ എട്ടാെമ്പത് വയസാവുമ്പോത്തിന് മക്കക്കാവ്ണ് ണ്ട് ഏ നമ്മളെ കാലത്തൊക്കെ ഒരു പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സിന്റെ ഉള്ളിലേനി ആവല്
ഏ ഞാനൊക്കെ പതിനഞ്ചേനി
ഹോർമോണിന്റെതാണ് മക്കള് കഴിക്കുന്ന ഭക്ഷണ രീതി പലതരം ഭക്ഷണങ്ങളാണ് കോഴ കോഴൊക്കെ തിന്നുകന്ന് പറയ കോഴയിലൊക്കെ ഹോർമോൺ ആ എന്തോ ഒരു ഇത് കുത്തി വെക്കുന്നുണ്ടല്ലോ കുത്തി വെക്കണ മാത്രല്ല അതില് ഹോർമോണും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പം മക്കൾക്ക് വേഗാവും ചെറിയ മക്കൾക്കൊ കാൻ പറ്റ എനക്ക് എന്താ ചെയ്യേണ്ട കാര്യം ങ്ങളൊന്നും അറില്ല അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയാ അതേപോലെ എന്തോഈ ചെണി മഴക്കാലം വന്നാാലള്ളതാണത്
അള്ളോ അത്ഞ്ഞ് പുതിയ അസുഖങ്ങൾ കൊണ്ടരാൻ വന്നേക്കും എന്ത് ചെയ്തിട്ടും എത്ര വൃത്തിയാക്കിയിട്ടും ഒന്നും ചെയ്തിട്ട് മാറ്റ
ഞാം ഞാനീ ഫ്ലോർ ക്ലീനർ ഇല്ല പിന്നെ നെലംതൊടക്ക്ണേ അത് ഉപയോഗിക്കുന്നത് ഈച്ചന്റെ ഷീറ്റ് ഉപയോഗിച്ചോക്കി എന്ത് ഉപയോഗിച്ചിട്ടും ഇവല ഇത് കടന്നാ ഡലൂട് തോല
ഞാനിങ്ങനെ ഇൻസ്റ്റ നമ്മളെ ഓരോതില് കണ്ട്ണ് നാരങ്ങ ത്തിട്ട് അയ്മല് ഗ്രാംമ്പൂത്ത് വെക്കുക
ആ അയ്നിത് എല്ലോട്ത്തും കൊണ്ടേയ്ക്ക
അന്റെ സ്മെല്ല് വരുമ്പോ ഇല്ലൊക്കെ കേട്ട്ക്കെ വ കൊറച്ചൊക്കെ ആതൊന്നും ഫലിക്കൂ അപ്പതാആകെ പൂക്കൾ വിര്ച്ച മാതിരിയാപ്പോ ഫുഡ് പിട്ടന്തോന്നന്ന് മക്കൾ കഴി നിലത്ത് ഇട്ട എന്നോ പറയും വേണ്ട
ഉം ഇത് അകത്തൊന്നും ഒന്നുംല്ല ഞാന് എപ്പളുംങ്ങനെ ക്ലീൻ ആക്കിയോണ്ട് നിക്ക്ണതാണ് കാര്യായിട്ട് ടേബിൾമ്മലെന്നേണ് മ് ഉം ആ അടുക്കളയില് കടന്നിട്ട ലാട് ഇതാണെങ്കിൽ എല്ലും നമ്മള് മൂടി വെക്കാതെ തുറന്നടാനേ പറ്റൂല്ല ഉള്ള മൂടി വെച്ചിട്ട് ക്ലീൻ ആക്കി കൊണ്ടട്ക്കണം അത്പോലെ കൊതുക് ഇന്നലെയൊക്കെ ഈ മയ്രിപിന്റെ നേരത്ത് നല്ല കെതുക
ഉ കാണാവാനില്ല കൊതുകിനൊന്നും
ഇല്ല കുഞ്ഞു കുഞ്ഞഞ് കൊതുക് ആ എനിക്ക് കൊതുക് കടിച്ചാ എനിക്ക് അലർജി ഉണ്ട്
ഓ ഓ ഓ
ഓ പൊണ്ടു
ആ
മ് കൊതുക്ന്ന് പറയുന്നത് പല രോഗങ്ങളും ഉണ്ടാക്കുന്നൊരു ഒരു ഒരു കീടാനു കീടാനു ആണത്
എന്ത് ചെയ്തിട്ട് കാര്യല്ല മയക്കാലം വരുന്ന പേടിയാണ് വേനല് വന്നാ അതും എല്ലാംക കൊണ്ട് ഉപജീവിക്കാന് പേടിയാണ്
അല്ല
എന്താലും നീ സ്കൂളൊക്കെ അടുത്ത് ഓർന്ന് മക്കളൊന്ന സെറ്റ ആയി വരുന്നുള്ളു
പിന്നെ എന്താ മക്കളൊക്കെ കളിക്കാൻ പോയോ
ഒക്കെ ഇവിടെണ്ട് മൂ മദ്രസ്ൽ പോയിണ അങ്ങനെ കൊറച്ചു നേര കിടക്കട്ടെ ആര്ച്ചു
ഉം ഉം ഏതായാലും തലവേദനക്ക് ഡോക്ടറെ കാണിച്ചാണ്ടി രോഗങ്ങള് പലതരം ആയത് കൊണ്ട് ഡോക്റ്റ് കാണിക്കല് നിർബന്ധമാണ്
ഉം പോ
ഓക്കെട്ടോ
നയിക്കട്ട കുർചേരകേട് കട്ട